ആഹ് കേക്കണ്ടോ ആഹ് ഉണ്ട്ണ്ട്ണ്ട്.
കേക്കാം.
എന്നിട്ട എന്താ പരിപാടി ഇഞ്ഞ് എന്താ പരിപാടി?
എന്ത് പരിപാടി. ഉം എനിക്കൊര് അടവുണ്ട് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല എന്താ ചെയ്യാന്നറില.
ആഹ് ഇയ്യ് പറഞ്ഞല്ലേ. ഇന്ന് മൂന്നാംതിയ ജൂലൈ മൂന്ന്.
മിക്കവാറും ഫൈന അടക്കേണ്ടി വരും. അവസ്ഥയാണ് മോളീ അവസ്ഥ.
ഉം. ഇല്ലേ ഉം ഞാൻ ഫുഡ് കഴിച്ചു.
എവിടെ പോയി ഫിലു ബേബി?
ഫിലൂനെ ഇപ്പതാ ഉറക്കിട്ട് വെര. ഒറക്കി അകും കൊലായെക്കെ അടിച്ചു വരാണ്.
ഏഹ്?
പണിണ്ട് കുറേ പണിണ്ട്.
ചായക്കെന്താ കടി?
ചായക്കിന്ന് പത്തിരി പത്തിരിം കടലിം.
പത്തിരിം കടലെ ഇവിടെ എന്താന്ന് അറിയൂല എണീറ്റില്ലെ? ഇപ്പം പത്ത് മണിയക്കെ ആവാനായിലെ.
ഇല്ല്യ അന്നാ കാത്ത്ക്ക.
ഹ ഹ
പിന്നെ വേറെന്തൊക്കെ?
ഇന്നലെ കളികണ്ടിനു അതാണാവോ?
പോർച്ചുഗൽന്റെ കളി.
ഉം.
കിട്ടിലെ.
ആഹ്.
ഇന്നലെ സന വന്നപ്പം ഇന്ന് രാവിലെ തന്നെ എന്നോട് പറയണ്ട് പോർച്ചുഗലിന് കിട്ടി മോളെ കിട്ടി.
ഉം.
പോർച്ചുഗലാ.
ഇണ്ടിണ്ട് അത് കിട്ടാനൊക്കൂല്ലല്ലോ.
ഉം.
പിന്നെ വേറെ എന്താ?
വേറോക്കെ നല്ല വിശേഷം ഇങ്ങനെ പോണു.
മഴയുണ്ടോ.
മഴയില്ല മയക്കാറിണ്ട്.
ഇവിടെന്താ? ചല്ലത് നോക്കിയാ നല്ല വെയിലാണ് ട്ടോ
ഇടെ റേഞ്ചില്ല ഏ മൂടിയ കാലാവസ്ഥ
ആഹ്
ഉം
പിന്നെ എന്താ അമ്മന്റെ ക്കെ വിശേഷം
അമ്മയ്ക്കിപ്പ കൊഴപ്പല്ല സുഖയി
പോയി പോവണ്ടപ്പോ?
തിങ്കളാഴ്ച.
ഉ
ആയ്ച്ച തൊട്ട് പോവും
ങ്ങള് നാളെ
പെങ്ങള് ണ്ട അവിടെ
ന്നട്ട് കുഞ്ഞിന്റെ സൗണ്ടന്നും കേൾക്കില്ല
കുഞ്ഞിന് ഇല്ലേലും
കുഞ്ഞിന ഒറ്റയ്ക്ക് നിക്കോടെ?
ഒരാഴ്ച് വനായി കൊഴപ്പമല്ല
ഏ ചേച്ചി കൊനെ കാണാണ്ടക്കയ്യോ ഇനിക്കയ്യില്ല ട്ടൊ ചേച്ചി കാണാണ്ട് നിക്ക്ണ്ടോയ്ക്ക ഇൻക്ക് കയ്യൂല ന്ന് പറയാ ഇവര് ആരുല്ലാണ്ട്
ആഹ് ഓക്കിവിടെ സുഖല്ലാതെങ്ങണ്ട് ഓള് ഇങ്ങനെ ദിവസം എത്ര പ്രാവശ്യം വിളിക്കുന്നറിയൊ
ആഹ് ങ്ങളെ ഇവിടെ കൊണ്ടന്നൂടെ നൈസറില്ലേ സ്കൂൾ അല്ലേല്ലോ
ആഹ് അമ്മാക്ക്
പാവണ്ടത്
ഓന് പോളിയ കൊടുക്കാനൊക്കെ
ഉം
അരോടു കുട്ടൊടില്ല
അശ
ഓടമഴക്ക് എറങ്ങി ഓള് പോയ
ഫിലൂണ്ട് കൊടുക്കാന് ഒന്നര വയസ് നല്ല പെയിനണ്ടാവും കൊറച്ച ലേറ്റ് ആ ഓക്കെ അവൾക്ക് മറ്റത് കൊടുക്കുമ്പേ ലേറ്റ് ആയിക്ക്ണു അത് നാളെ കൊണ്ട് ചെല്ലാൻ വേണ്ടി പഞ്ഞിട്ടുണ്ട്
എഹ്
ഞ പർഞ്ഞ് ഒക്ക് സുഖല്ല അപ്പം ഒന്ന് മാറിട്ട് വരാന്ന് പറഞ്ഞു അപ്പൊ പിന്നോട്ന്തല്ല നാളെ ചെല്ലാൻ ഉം
ഇനിയിപ്പോ അ സുഗല്ല
ഉം അത് കൂടി പ്രശനം
അവിട്ന്നെന്ത ഒരു ഒച്ച കേക്കുന്നെ
അടിച്ചു വാര
ആഹ് ഇപ്പത്തന്നെ അടിച്ചു വാരുട്ടോ
ഉം
പ്പ തന്നെ അടിച്ച് വാര്
നല്ല സൗണ്ടുണ്ട്
പിന്നെല്ല
തന്നെ മ്
മുറ്റാ
എങ്ങനെ?
മുറ്റം ആണോ
അല്ലല്ല അതുപോലെ കിച്ചനുമുണ്ട് കിച്ചൻ കിച്ചൻ
കിച്ചൻ അടിച്ചു വാരുമ്പോ ഇങ്ങനെയൊക്കെ ഒച്ച ഉണ്ടാകുമോ
അത് കിളിചൂല
ഉം
ഇതന്നെ സൗണ്ട്
ആഹ് മാറ്റി വെയ്ക്ക് ഹാ പിന്നെ വണ്ടിയൊക്കെ റെഡി ആയോ
ആഹ് വണ്ടി ചലാൻക്ക് വന്ന്
ഏഹ്
ആഹ് ആയിരത്തറുന്നൂറുപ്പിയായി എന്റെ മാത്രം
ഏഹ്
അവിടെയും പൈസ പോയത് അങ്ങനാണ്ട് ആഹ് ഫുള്ള് പണിയ ആഹ്
മ്
എങ്ങനെ
ആരാ വന്നേന്ന്
അതുമ്മച്ചിയാ
ഉം
ഉമ്മച്ചി മുറ്റം അടിച്ച് വാരാണ് ഇപ്പൊ വന്ന് മനസ്സിലായപ്പോ ഇപ്പൊ തിരുമ്പാള്ളത് മെഷീൽ ഇടാനുണ്ട്ന്ന് പറയ്യാ അതിലൊരു തിരുമ്പി എന്നുണ്ട് അപ്പൊ ചിക്കണന്ന് പറയ്യാ
മ്ഹ്
മഴയത്ത് ഉമ്മച്ചിന്റെ ആണെങ്കിൽ ഉണക്കുന്നാണെങ്കി കംപ്ലൈന്റാ എന്നിട്ട് ഉണങ്ങി കിട്ടണ്ടെ ഡ്രസ്സ് ഉണക്കുന്നുണ്ടെങ്കി പിന്നെ കാറ്റുകൊണ്ടാ മതി ഉണങ്ങും വെള്ളൊക്കെ പോവ്വല്ലോ
അതെ
ഉം പിന്നെ അയിന്നെടുക്കാനെ കൊറച്ച് പണിയാണ് വെള്ളം പോയി പിഴിഞ്ഞെടുക്കണം സാധാരണ ഇതിന്റെ കൂടെ അതിന്റെ ഇരട്ടി പണിയാ പക്ഷെ കല്ലുമേ തിരുമ്മാൻ കഴിയൂല്ല ബാക്ക് പെയിനൊക്കെ ആയോണ്ട് അപ്പൊ വെയിലൊറക്കുന്നുണ്ട്
മ്ഹ് അത് ശരി
പിന്നെന്താ
പിന്നെ പ്രശ്നം ഇങ്ങനെ പോകുന്നു
മ് ഇന്ന് ഫ്രൈഡേ അല്ലേ അപ്പൊന്ന് നെയ്ച്ചോറും ചിക്കനു വെക്കാന്ന് വിചാരിച്ചു
എണീറ്റ് പല്ലു തേച്ചു ചായ കുടിക്കുവാ.
ഉം
അയ്യോ
എനിക്കാ അന്നത്തെ ചുമ പിന്നെ മാറിയിട്ടേ ഇല്ല ഭയങ്കരം ഒരു ചുമ ആഹ് ചുമണ്ടല്ലോ പനീന്റെ ചുമ അത് മാറിയിട്ടില്ല എത്ര ദിവസം ആയറിയോ
ആർക്ക്
എനിക്കെന്നെ ഭയങ്കര കുത്തി കുത്തി കൊരാ രാത്രി ഭയങ്കര കൊരാ പകല അങ്ങനെയില്ലേ രാത്രി ഭയങ്കര രാത്രി നമ്മള് റസ്റ്റ് എടുക്കുകല്ലേ ഇപ്പ അങ്ങോട്ട് കൊര ഉറങ്ങാനും കഴിയുന്നില്ല ഭയങ്കര ഇടങ്ങേറാ
ശെരി
ഉം
മരുന്നില്ലേ ഇനി
ഇല്ല മരുന്ന് എനിക്ക് അവിടുത്തെ പറ്റുന്നില്ല അലർജി മേലൊക്കെ ചൊറിഞ്ഞ് പൊന്തുക
പറഞ്ഞില്ല ഡോക്ടറെ അടുത്ത് പറഞ്ഞില്ല മരുന്ന് കഴിക്കുന്നന്ന്
പറഞ്ഞിട്ടുണ്ട് ഡോക്ടറോട് അപ്പ കഴിക്കണ്ട അപ്പം ആവി പിടിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജലദോഷം ഒന്നുമില്ല
ആ
ഉം ചെലപശു ഒരു കൊര മാത്രം ഒരു കുത്തി കുത്ത് കുത്ത് കൊര മാത്രം ഉള്ളൂ
കോര മാത്രം
ഉം കഫൊന്നുമില്ല പക്ഷെ ഭയങ്കര കോര ഇന്താണാവോ
ഉം
പിന്നെ വേറെന്ത്
വേറെന്താ ഇങ്ങനെ പോന്നു കൊഴപ്പില്ല
ഉം എവിടെ എന്നിട്ട് അനിത്തി എന്തൊക്കാ
ഓൾ അടുക്കളെലാ ഞാൻ എണീറ്റില്ല പിന്നെ കൊള് കഴിഞ്ഞിട്ട് എണ്ണീക്കാന്ന് വിചരിച്ചു
ഉം ഉം വർക്കൊന്നും ശരിയായിട്ടല്ലല്ലേ
ഉം ഒന്നും ശരിയായില്ല എത്ര ദിവസായീന്നറിയുമോ പണിക്ക് പോയിട്ട്
അങ്ങനെ
സമയദോഷമാണ്
ശരിയാകും ഇപ്പെല്ല പൊതുവെ എല്ലാം ഒരുത്തുള്ള അവസ്ഥ അങ്ങനെതന്നാ പണിയുല്ല ഉം ഓട്ടോക്കാർക്ക് ചിലർക്കൊന്നും തീരെ പണിയില്ല മഴയാകുമ്പോ പ്രത്യേകിച്ച് പണിയുണ്ടാവണ്ടിതാ പണി തന്നെയല്ല എന്നിട്ടന്ന് നൈറ്റ് ഓടിക്കുവാ കൊറച്ച് നേരം
ഉം
ഉം അപ്പൊ ഒരു നാന്നൂറ് രൂപന്റെ ഓട്ടം കിട്ടി ഇന്ന് രാവിലെ ഒന്നും തീരെ പണിയില്ലായിരുന്നു നൂറുപ്പന്റെ ഓട്ടം തന്നെ തെകഞ്ഞ്കിട്ടില്ല വെറുതെയിട്ട് ഇത് പോവാന്നല്ല ഗ്യാസ് പോവാന്നല്ലാണ്ട് വണ്ടി ഗ്യാസ് പോവാറുണ്ട് അങ്ങൊട്ട് കൊണ്ട് തെരക്കോടിയിട്ട് ആരും കേറുന്നുമില്ല ഒന്നുമില്ലാറുണ്ട് ഇന്ന് ഓടിപ്പം ഒരു അഞ്ഞൂറുപ്പന്റെ പണി കിട്ടി നാനൂറു റുപ്പെന്റെ പണി പിന്നാണെങ്കില് വാടക കൊടുക്കാണ്ട് അതിലൊക്കെ സീഞ്ചി അടക്കും വേണല്ലോ സീ ഞ്ചി നന്നൂറ് അഞ്ഞൂറ് അടുത്ത് കേറും അഠിക്കയാണെങ്കിൽ
ആ
മ്മ്
എന്താ ചെയ്യാ
ഉ പൈസല്ല ചെലവല്ലേ ഇനി വരുന്നതൊക്കെ
ഏ
ഇനി പൈസന്റെ ചിലവാണല്ലോ ഫുള് വരുന്നതും
ആ ആ
ടെസ്റ്റും കാര്യങ്ങളും സ്കാനിങ്ങും ഒക്കെ ആയിട്ട് പൈസ ആല്ലോ പരിക്കോട്ന്നെ അയിന്റെടെ കൂടെ അടവുകൾ കൊറെ അതും അടക്കണം വാടക കൊട്ക്കണം സീഞ്ചിക്കുള്ള പൈസ ഉണ്ടാക്കണം എന്ത്തു ചെയ്യനാ അവസ്ഥ ഇങ്ങനെ പോവന്നി
ഏഹ്
എങ്ങനെ
അവസ്ഥണ്ന്ന് പറയാ ശരിയാകും
എന്ന എന്നാ പിന്നെ ശെരി ഞാൻ വിളിക്ക കൊറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എണീക്കട്ടെ ഹും